ഹലോ
ഹലോ കേൾക്കാവോ ഹലോ കേൾക്കാവോ ആഹ് കേക്കാം കേക്കാം
ന്ന് ഒറക്കെ പറയോ എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ
കേക്കുന്നില്ലേ ആഹ് കേക്കാമോ ഇപ്പോ ആഹ് ഓഹ് ഏഹ് കേക്കാമോ
അടുപ്പിച്ചാണോ പിടിച്ചേ ഫോൺ അടുപ്പിച്ചാണോ പിടിച്ചേക്കുന്നത് അതോ എനിക്ക് എന്തോ ആകല്ലെ നിന്ന് സംസാരിക്കുന്ന പോലാ കേക്കുന്നേ ഹലോ സ്പീക്ക് മറ്റേ ഇതാണോ ഹെഡ്സെറ്റ് വെച്ചാണോ അതോ
അല്ല അല്ല അല്ല ഡയറക്റ്റ് ആയിട്ടാ
ആണോ എന്തോ ദൂരെ നിന്ന് നിക്കുന്ന പോലെ എന്നാ ഉണ്ട് വിശേഷം സുഖാ
വിശേഷം ഒന്നുല്ല സുഖായിരിക്കുന്നു ഹലോ ഹലോ ആ കേക്കാമോ
വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്
സുഖായിരിക്കുന്നു കേക്കാമോ വിളിക്കുന്നത് ഇപ്പോ കേക്കാവോ
ആഹാ കേക്കാം കേക്കാം
ആ ഞാ കേട്ടു ഞാൻ ആ മുറിന്ന് ഇങ്ങ് മാറി അവടെ അവടെ ഇരിക്കുമ്പോളായിരിക്കും കേക്കാൻ പറ്റാത്തത്
എന്തോ
വേറൊരു മുറിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ആണേന്ന് തോന്നുന്നു കേക്കാൻ പറ്റാത്തത്
ആഹ് അതെ അതെ അതെ
ആഹ് എന്തുണ്ട് വിശേഷങ്ങള്
ഓ നല്ല വിശേഷം ഇനിയിപ്പോ സ്കൂള് തുറക്കാൻ പോവല്ലേ അതൊരു വിശേഷം
അതിൻ്റെ വിശേഷങ്ങളാണ് ആഹ് ശരിയാ
ഹലോ
ഒരാഴ്ചയും കൂടെ ഉള്ളല്ലോ അല്ലേ
ആഹ് അതെ അതെ ഒരാഴ്ചയും കൂടെല്ലേ ഉള്ളൂ മഴയാണ് കാലാവസ്ഥൊക്കെ
മാറി വരുന്നു നല്ല വെയിലും മഴയും
ഉം അതെ അതെ
അയ്യോ ഇപ്പം നല്ല വെയിലാ ഇവിടെ
ആഹ് അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞോ അതോ
ഇല്ല അടുപേൽ ഇരിക്കുന്നു ഓരോന്ന്
ന്തോ
തേ അടുപ്പൽ ഇരിക്കുന്നു ഓരോന്ന്
ആണോ ഇന്നന്നെ
ആഹ് ഓ സ്പെഷ്യൽഒന്നുല്ല മീൻകറിഇ ണ്ട് ചെറുപയർ വയ്ക്കുന്നു കുറച്ച് കോവക്കെണ്ട് എന്താ ഇന്ന് സ്പെഷ്യൽ എന്താ ഇന്നെന്താ സ്പെ മക്കള് മൂന്ന് പേര് ഇന്ന് സ്പെഷ്യൽ എന്താ
ഇന്ന് ചിക്കൻ കറി
ആഹ് ചോറിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടുവോ
ചിക്കൻ കറി
ആഹ് ചോറിൻ്റെ കൂടെ ചിക്കനൊക്കെ കുട്ടോ
ആഹ് അതെ മതി ഇവിടെ അത് മതി ഇവിടെ ചിക്കൻ മതി
ആഹ്
പച്ചക്കറിയോടൊന്നും വലിയ പിടുത്തല്ല പിള്ളേർക്ക്
അത് ശരി ആഹ് ആഹ് ഇവിടെ
അവിടെ മക്കൾ എത്ര പേര മൂന്ന് പേരല്ലേ ഏതൊക്കെ ക്ലാസ്സിലാ
പിള്ളേർ ഏ വലിയതാ വലിയ പിള്ളേരാ
വലിയ മക്കളാണോ ആഹ് ആഹ് ആഹ് ഇവിടെ മക്കള് എനിക്കൊരു മകനും മകളു ആണ് അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും
ആഹ് ഹാ ഹാ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
വിശേഷം എന്താണ് ഇങ്ങനെ പോകുന്നു പിന്നെ വെക്കേഷൻ ആയിട്ട് പുതിയ സിനിമകളൊക്കെ കണ്ടതൊക്കെയോള്ളൂ അല്ലാതെ വേറെങ്ങും നമ്മള് ദൂരെ യാത്രയൊന്നും പോയിട്ടൊന്നുമില്ല
പോയിട്ടില്ല എന്താ സിനിമ
ഹലോ ഇച്ചിരി ഉറക്കെ പറയോ എനിക്ക് കേൾക്കാ മേല ഹലോ കേക്കുന്നില്ല
ഏതാ പുതിയ സിനിമ കണ്ടത്
പുതിയ സിനിമ കണ്ടത് വാഴ ടു കണ്ടു പിന്നെ ദുരന്തർ ഒരു ഹിന്ദി ഫിലിമാ
ആഹ് ഹ ഹ
അത് രണ്ടും കണ്ടു ആണല്ലേ ആഹ് നല്ല ഫിലിമായിരുന്നു
ആഹ് നല്ലതായിരുന്നു ശരിയാ
ആഹ് പിന്നെ ഇനിയിപ്പോ ദൃശ്യം ത്രീ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുകൂടെ ഒന്ന് കാണണന്ന് ആഗ്രഹുണ്ട്
ആഹ് ഹാ ഹാ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആഹ് അത് ശരി പക്ഷെ ആദ്യത്തേതിന്റെ ത്രേം വരോന്നറിയത്തില്ല പുതിയത് പുതിയ ഇതല്ല ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് വേർ ഫസ്റ്റ് വൺ
ഹിറ്റാന്നും പറഞ്ഞ ഇങ്ങനെ എല്ലാരും അതിനകത്തൊക്കെഓരോ വീടിയോ ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ ഹിറ്റായന്നൊക്കെ പറഞ്ഞണ്ടുള്ള ഓരോരുത്തരു ഇടുന്ന കണ്ട്
അങ്ങനെ പോന്നു പിന്നെ വേറൊരു പ വേറെ ഒരു സിനിമയുംകൂടി ഞാൻ കണ്ടു പ്രതിച്ഛായന്നാ തോന്നുന്നു പ്രതിച്ഛായ അത് നല്ല പടമായിരുന്നു ഉം ആ നല്ലതാ
നല്ലതാല്ലേ
നല്ലതായിരുന്നു കാണാം അത്രേ കണ്ടൊണ്ടിരിക്ക അത്രേ ഒള്ളൂ
അത്രെ ഉള്ളല്ലേ ആ
വല്ല്യ ഇടിയും വെടിയും കുത്തും ഒന്നും ഇല്ലാതെ
ആണല്ലേ ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പോഴത്തെ എല്ലാത്തിനും അതല്ലേ
അതെ അതെ എല്ലാത്തിനും അതേ ഒള്ളു കാണാന്
അതേള്ളൂ കാണാൻ വേറൊന്നുല്ല കണ്ട് കണ്ട് പേടിയാവും
ആഹ് അയ്യോ പിന്നെ വേറെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
ഹോബി എന്തുവാ തയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷെ മടി കാരണം തയ്യല് കൊറവാന്നേ ഒള്ളു എന്തെങ്കിലൊക്കെ പുതിയതായിട്ട് തയ്ക്കാൻ ആ തയ്ക്കാൻ അറിയാം പക്ഷെ ഇരുന്ന് തയ്ക്കത്തില്ലാന്നേ ഒള്ളു
ആണല്ലേ ഞാനും ഇപ്പ തയ്യല് പഠിക്കണന്ന് ഇങ്ങനെ ഈ പിള്ളേടെ സ്കൂള് തൊറന്നിട്ട് തയ് യ്ക്കാൻ പോ പഠിക്കാൻ പോണം ന്ന ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുവ ആ പിന്നെ ഇതിന്റെ യൂട്യൂബിലൊക്കെ ക്ലാസ് സുള്ളൊണ്ട് അതൊക്കെ എടക്ക് ഇരുന്നു നോക്കും പക്ഷെ എനിക്ക് തയ്യൽ മിഷൻ ഒന്നുട്ട് വാങ്ങി ക്കണം കേട്ടോ തയ്യൽ മിഷീൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ആഗ്രഹം ഇത് പഠിക്കണം പഠിക്കണം എന്ന്
നമുക്ക് എന്തങ്കിലും ഒന്ന് ഇടണമന്ന് തോന്നുമ്പോ നമുക്ക് അയിന്റെ ഇഷ്ടത്തിന് തയ്ച്ച് ഇടാല്ലോ
ആ അതെ അതെ മറ്റേ ചുരിദാറൊക്കെ തയിച്ച ങ്ങന നല്ല നല്ല ഇതായിട്ടാണോ അതോ എന്തെലും വ്യത്യസ്തമായിട്ട് അങ്ങനെ എന്തേലു ഒക്കെ തയ്ക്കോ അതോ സാധാരണ നോർമൽ തയ്യലാണോ അതോ മറ്റേ നമ്മുടെ ഇപ്പഴത്തെ പുതിയ പുതിയ മോഡലുകളിലൊക്കെ തയ്ക്കോ
ഏയ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മടിയാ എനിക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും തയ്ക്കത്തില്ല പിന്നെ എനി ക്കെടക്ക് പിള്ളാർക്ക് എന്തേലും തയ്ച്ചു കൊടു ഞാൻ വേറെ ആർക്കും തയ്ച്ചു കൊടുക്കുന്നില്ല കേട്ടോ അതിനൊന്നും എന്നെക്കൊണ്ടാവതില്ല നടുവേദനയൊക്കെയുള്ള കാർണം പിന്നെ എനിക്ക് എങ്ങനെ എന്തെങ്കിലും വേണോ തോന്നുമ്പം ആഹ് അതാണ് പക്ഷെ ന്നാലും അ അധികം നേരം ഇങ്ങനെ ഇരുന്നിട്ട് എന്നാലും മിഷീനിൽ ഇരിക്കുമ്പോ എനിക്ക് ഇച്ചിരി പാടാ
ആണോ ആഹ് ആഹ് ആഹ്
കൊറ്ച്ചു നേര ഇരി കെണ്ടായോ ഇരുന്ന് അതേ തന്നെ ശ്രദ്ധിച്ച് അപ്പഴേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ എനിക്ക്
ബുദ്ധിമുട്ടാ ല്ലേ
അപ്പൊ പിന്നെ തയ്ച്ച് കൊടുക്കലൊന്നു ഇല്ല
പറ്റുകേല നടുവേന ഉള്ളോർക്കേ
ആഹ് പറ്റത്തില്ല നമുക്ക് കൊർച്ച് നേരം ഇരുന്ന് കഴിയുമ്പഴത്തേക്കിനേ പെന്നൊരു ഒരു വെഷമം അപ്പൊ പിന്നെ നമുക്കത് നടക്കൂല്ല അപ്പൊ ഞാനായിട്ട് എനിക്ക് വേണ്ടി ക്കെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യും പിന്നെ പെയിന്റിങ് ഇഷ്ടവാ തുണിയിലൊക്കെ ഫാബ്രിക് പെയിന്റിങ് ഉണ്ടല്ലോ
ഒക്കെ ചെയ്യുന്ന ആളാല്ലേ അതൊക്കെ നല്ല കളക്ഷൻ കാണുവല്ലോലെ അത് പുതുതായിട്ട് പഠി ചെറുപ്പം തൊട്ടേ ചെയ്യുവായിരുന്നോ?
അത് എൻ്റെ അമ്മയും ചെയ്യുവായിരുന്നേ അമ്മ നന്നായിട്ട് ചെയ്യുന്ന കണ്ട് എനിക്കിഷ്ടം തോന്നിയിട്ട് ഞാനും ഓരോന്ന് ചെയ്യുന്നു അത്രേ ഒള്ളു
ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ചെയ്യാൻ നോക്കിട്ട് ഞാൻ എത്ര ചെയ്തിട്ടും അത് നമ്മളിപ്പ അത് ചെയ്ത് വന്നാൽ അത് ശരിയാവുന്നില്ല ഞാൻ സത്യം പറ ഈ യൂട്യൂബിലൊക്കെ നോക്കിട്ടാണേ ഇതെല്ലാം നമ്മുക്കല്ല വല്യ പടം വരയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കിത് അവര് ചെയ്യുന്ന കാണുമ്പോ നമുക്കും ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്തു പക്ഷെ എനിക്കത് പറ്റുന്നില്ല
വല്യ പടം വരയ്ക്ക്ണ കഴിവൊന്നും വേണോന്നില്ല എന്തങ്കിലൊക്കെ
പക്ഷെ അത് ഇതൊരു കഴിവാണ് ഇത് സത്യയിട്ട് ഞാൻ പറയാ ഭയങ്കര ഇത് നമുക്കിത് ഒരു എന്തായാലും ഒരു കഴിവില്ലാതെ പറ്റില്ല ഒരിക്കലോ ഞാൻ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല കാരണം ഞാനത് ചെയ്യൂന്നൊണ്ട് എനിക്കത് ശരിയായില്ല
ആഹ് ചെയ്യാൻ നോക്കിയാ നമുക്ക്ങ് ഇഷ്ട്ടാവേ
ആഹ്
നമ്മുടെ നമ്മുടെ തന്നൊണെലും സാരിയിലൊക്കെണേലും നമുക്കിഷ്ടത്തിന് എന്തെങ്കിലും പെയിന്റ് ചെയ്ത് വെക്കാല്ലോ
ആഹ് അതെ അതെ ആഹ് നല്ലത എനിക് അതൊക്കെ ഭയങ്കര ഇഷ്ടവാ
ഞാൻ ബെഡ്ഷീറ്റ്ല്ലൊക്കെ ചെയ്യുവായിരുന്നു. ഒറ്റ കളറ് ബെഡ്ഷീറ്റൊക്കെ മേടിച്ചേ ചവത്തേല് നല്ല ആഹ് സാരിയേൽ എന്റെ സാരിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്
ആഹ് ആണല്ലേ ആഹ് ആഹ്ആഹ് ആഹ് പിന്നീ കോയനെ നമ്മുടെ ഇതാ ആഹ് ഇ ഈ ബോട്ടിനാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ?
എന്തിനാത്താ
ബോട്ടിലാർട്ട്
ഇല്ല ഇല്ല ഇല്ല ബോട്ടിലായിട്ട് ചെയ്ത് ട്ടീല്ല ബോട്ടിലേൽ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് ശരിയാവണില്ലായിരുന്നു.
ശരിയാവുന്നില്ല ആഹ്
ഞാന് അയിന് വേണ്ടിയിട്ടുള്ള പെയിന്റോക്കെ മേടിച്ച് ആഹ് കുപ്പി ഒക്കെ എടുത്ത് വെച്ചിരുന്ന് ഞാൻ ട്രൈയ്ത് നോക്കി പക്ഷേ അതങ്ങോട്ട് എനിക്കിഷ് ടപ്പെട്ടില്ല ചെയ്തു വന്നിട്ട് ആഹ് അത് പിന്നെ അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. കൊറെ കുപ്പിയൊക്കെ പെറുക്കി വെ ച്ചിരിക്കുന്നൊക്കെ അവിടി
ഒണ്ടല്ലേ അതൊക്കെ നമുക്ക് എടക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടക്കെയിരിക്കുമ്പ നമുക്കതൊക്കെ ചെയ്യാം അ എല്ലാം തോന്നണം കെട്ടോ തോന്നിയാലേ ഉള്ളൂ ചെലപ്പോ അത് ശരിയായത് നമുക്കത് ഇപ്പോ ഒരു കാര്യം നമ്മള് ചെയ്തിട്ട് ശരിയായില്ലെങ്കി പിന്നെ അത് ചെയ്യാനും തോന്നുലാ
പിന്നെ മടുപ്പാ
അതാ മടുപ്പാ പിന്നെ ആഹ്
അന്നേരം ചെയ്യുന്നത് നന്നായിട്ട് വന്ന് കഴിഞ്ഞാ പിന്നെ അത് ഈവൻ ഫുഡ് കുക്കിംങ്‌ ആണെങ്കിൽ നന്നായന്ന പിന്നേം ചെ
അതെ അതെ എനിക്കും അങ്ങനെ തന്നെ സെയിം അത് തന്നെ കുക്കിങ്ങ് ആണല്ലോ അങ്ങനെന്നെ എന്തേലും ഒരു കാര്യം ന ചെയ്ത് ശരിയായില്ലരിക്കോ പിന്നെ അത്ണ്ടാ
ഓഹ് പിന്നെ അങ്ങ് മടുപ്പാ പിന്നെ ഓ ഞാൻ ചെയ്താ ശെരി ശെരിയാവൂല്ല എന്നുള്ള എന്തോ ഒരു പിന്നെ നമ്മൾ ഉണ്ടാക്കിയാലും നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നൂല്ല
ത്തില്ല അതാ അതെല്ലാർക്കും അങ്ങനെ തന്നെയാല്ലേ. അതെ
ഇല്ല ചെലരുണ്ട് കേട്ടോ ചെലര് ട്രൈ എയ്ത് ട്രൈ എയ്ത് ട്രൈ എയ്ത് അത് കറക്റ്റ് ആക്കി എടു
അതെ ആക്കി എടുക്കുന്നവരുണ്ട്. അതെ അതെ ക്ഷമ വേണം അതെ എനിക്ക്ത് തീരെ കൊറവാ
അപ്പ ചെയ്യുമ്പോ ശരിയായില്ലെങ്കി പിന്നെ അങ്ങരു വെഷമം തോന്നും.
വെഷമം തോന്നും അതെ പിന്നേ നമ്മളിപ്പോ ഈ ഇവിടെക്കെ ആണെങ്കി എന്റെ ഇവിടെയാണെങ്കി എന്തേലും നമ്മള് ചെയ് തിട്ടത് ഏഹ് ഇപ്പൊ കാ ണിക്കുവാണെന്നുണ്ടെങ്കി ആ ത് ഇത് വെർതെ അത് സാനം വെർതെ വേസ്റ്റാക്കി കളയ അതൂടെ കേക്കുമ്പോ ഒന്നൂടൊരു വെഷമാവും.
ആഹ് അത് കേട്ടാ പിന്നെ ഒട്ടും ചെയ്യാൻ തോന്നൂല്ല.
അത്കൊണ്ടാ അത് കാരണം നമ്മളാ പരിപാടിക്ക് പോവുകേല്ല. നമ്മളെ കൊണ്ടാവുന്ന ശരിയാവൊന്ന് ഒറപ്പുണ്ടത് മാത്രേ ചെയ്യ
മാത്രം ചെയ്യൊള്ളൂ. ശരിയാ അത് അത് നേരാ. അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നമു
പിന്നെ നമ്മുക്കാ അതുല്ലല്ലോ ഒരിക്കലും പറ്റത്തില്ല നമ്മുക്കത്. അയ്യോ പിന്നെന്നാ മറ്റേ ചെടിയുടെ കളക്ഷന് ഏഹ് കൃഷി അങ്ങനെ എന്തേലൊക്കെ ഉണ്ടോ?
ആഹ് ചെടിയുണ്ട്. ഞൻക്ക് അധികം സ്ഥലോന്നൂല്ല അപ്പം വേറെ കൃഷീന്ന് പറയാനൊന്നും പറ്റത്തില്ല. വീടിന് ചുറ്റുവൊക്കെ ചെടി ഞാൻ വെക്കും. ചെടി എനിക്ക് ഭയങ്കര ഇഷ് ടാ. എടെ ഒള്ളതു പോലെയൊക്കെ ഞാന് കൊറച്ച് കൊറച്ചൊക്കെ ചെയ്യും. അതെനിക്കിഷ്ടവാ.
ഇടേല് എന്തെേലും ചെറിയ വഴുതനയോ മറ്റേ തോ മൊ
ആഹ് അതൊന്നും വെച്ചാ എന്ത് ചെയ്താ കിളക്കിയേലാ.
കിളക്കിയേലലെ ഹ ഹ
ഞാമൊളകും അതും ഇതുമൊക്കെ എന്തു മാത്രം നട്ടിട്ടുണ്ടെന്നറിയോ എന്തീതാ അതൊന്നും അങ്ങോട്ട് വൽതായി വരുവോ തക്കാളിയൊക്കെ നട്ട് ഒരു രണ്ട് മൂന്ന് തക്കാളി ഒണ്ടാവും. പിന്നെ ഇല്ല.
മണ്ണിലാണോ കുഴിച്ച് വെക്കുന്ന അതോ ചെടിച്ച
മ ചട്ടിയിലും വെച്ചിട്ടുണ്ട് മണ്ണിലും കുഴിച്ച് വെച്ചിട്ട് രണ്ടിനകത്തും നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മണ്ണാ
മണ്ണിന്റെ പ്രശ്നമായിരിക്കും ചെലപ്പോം. അതല്ലെങ്കി പിന്നെ നമുക്ക് വേറെ എവിടുന്നേലും ഇപ്പം തൊട്ടപ്പുറത്തെ ഇച്ചിര മണ്ണ് വെച്ചിട്ട് നമുക്ക് പിന്നീടാണല്ലോ മണ്ണ് അളക്കിളക്കി ഇട്ട് കൊടുത്ത്
ഇട്ട് കൊടുക്ക ആഹ്.
അങ്ങനെയൊന്ന് ചെയ്ത് നോ
നോക്കണം ഇനി ഞാനും ഇങ്ങനെ
പിന്നെയാണ് ഞ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ച്രാ അനാ വളവും ചാണകപ്പൊടിയും പിന്നെ നമ്മടെ സവോളെടെ മു
അതെല്ല ആഹ് അതൊക്കെ ഇടും ഞാൻ. ചെടിക്കൊക്കെ അതെല്ലാം ചെയ്യും. ഇത് മാത്രം വെ പേരാറ് അതൂതാ ആഹ് ചെടിയുടേയോ? ചെടീ ബൊഗൈൻ വില്ലയുണ്ട്, ഓർക്കിഡ് ഉണ്ട് പിന്നെ കൊർ ച്ചെലച്ചെടികളുണ്ട്.
ആഹ്, പത്ത് മണിച്ചെടിയുണ്ടോ?
പത്ത് മണിയുണ്ട്. പത്ത്മണി ഒരു കളറേ ഒള്ളൂ എന്റെല്. ബാക്കി എല്ലാം ഒണങ്ങി ഒണങ്ങി പോ ഒരു കളറുണ്ട് ഒരു വയലറ്റും വെള്ളയൊക്കെക്കിടയാട്ട്. ഏഹ് പൂവുണ്ട് അത്രയില്ല കൊറവ. ഇല്ലല്ല സെയിലൊന്നും ഇല്ല. ഇല്ല അയിനൊള്ള ഞാൻ ല്ല അയിനും മേണ്ടിയുള്ള ഇടയൊന്നും ഇല്ല. ആ ഈ ഒന്നോ രണ്ടോ വീതൊക്കെള്ള ചെടികളുണ്ടെന്നേയൊള്ളൂ. ഉം ഉം
ഉം, ആ ഓൺലൈൻല് ഇഷ്ടം പോലെ ചെടികളല്ലേ ഉള്ളത്? നമ്മക്ക് ഞാൻ ചുമ്മാ ആയി രിക്കുമ്പോ നോക്കുവേ ഇങ്ങനെ. പക്ഷെ കാണുമ്പോ ഒര് പക്ഷെ നല്ല ഇതാ മീഷോ
ഞാൻ വെക്കുവാണേ ഞാൻ വെക്കുവാണ്.
ആഹ് ആഹ് ശരി.